ഇതാ വെറുതെ.
ഉം കുട്ടിയോ കളിക്ക്ന്നോ
ഉം ജീരക മുഠായി തിന്നിട്ട് ഇരിക്കുന്നു
ശ ശ ശ....... എന്തേലും കഴിക്കാൻ കിട്ടിയാൽ മിണ്ടാതിരിന്നോളും.
ഇത്ര നേരം അങ്ങിടും ഇങ്ങടും ഓട തന്നെ.
കുട്ടികൾക്ക് എന്താ പണി. ഇവൻ ഇത്ര നേരം ഓടയായിരുന്നു ഞാ വേഗം പോയി പിടിച്ചിട്ട് വന്നു.
ആഹ്.
വെറുതെ എനിക്ക് വയ്യ പുറത്തെട്ന്ന അവിടെ ഓ കഴിച്ചു. നീയോ കഴിച്ചാ
ഓ കഴിച്ചു.
ഉം അപ്പ ഉം ഉം കുട്ടിക്ക് കൊടുത്താ കുട്ടി കഴിച്ചാ.
ഓ അവൾക്ക് വായിക്ക് പടിക്കണില്ല. അപ്പളും പനി പോലെ കഫക്കെട്ടും. മാറിയിട്ടില്ല ഇന് മരുന്ന് കുടിക്കണ്ടായ.
ആഹ് നല്ല കുട്ടി നീ ഇന്നിട്ട് കൊടുക്കണില്ല.
കൊടുക്കണ്ട് അതിന് വായില് ഒന്നും പേടില്ല അങ്ങനെ തുപ്പി വിട്ണ്
അപ്പ നീഎന്റെഈ ഒരു സ്പൂണില്ലേ സ്പൂണ് വെച്ചിട്ട് സ്പൂണി കൂടെ ഒഴിച്ചു കൊടുക്ക്.....
ഉം.
ആദ്യേ വായില് സ്പൂൺ ഇടുക എന്നിട്ട് സ്പൂണിൽ കൂടെ മരുന്ന് ഒഴിച്ചു വിടുക. എന്നിട്ട് മ വായിക്ക് ഊതി വിട്ടാ മതി. ആഹ് കുട്ടികൾക്ക് മരുന്നൊന്നും ഇഷ്ടല്ല.
പിന്നെ ആശുപത്രിൽ പോകാൻ പറഞ്ഞാ ടോക്കൺ നമ്പർ ഇത്ക്കായിട്ട് പ്രാന്ത് വരും. ഉള്ള രോഗവും കൂടും അവിടെ പോയി നിന്നാ
ഇപ്പ എന്താ എളുപ്പായി പറയണ്ടായിരുന്നു.
എളുപ്പല്ല ടോക്കൺ എടുത്തിട്ട് നമ്മുക്ക് കാത്തിരിക്കണം ആ നമ്പർ ആകണ വരെ.
ആഹ് ആ അഡ്വാൻസ്ഡ് അല്ലേ.
ഉം കാണിക്കണ അവിടെം ഈ മരുന്ന് വാങ്ങ്ണവിടേം അത്ര തിരക്കില്ല.
ഉം ടോക്കൻ എടുക്കാനാ.
ഉം
പണി ഒക്കെ ഒരുങ്ങിയാ
പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല ചോറും കറിയൊന്നും ആയിട്ടില്ല.
അതെന്നെ പൊറത്ത് എന്താ ശബ്ദ്ദന്നറിയാൻ ഇവിടെ ഒരാൾ. ഫ്രണ്ട് കൂടെ പോണു ബാക്കിൽ കൂടെ പോണൂ ഞാൻ പിടിച്ച് വെച്ചിരിത്തിയിരിക്കയാണ്.
ആഹ്
വ ദാ പാത്തു വാപ്പച്ചീന്ന് വിളിച്ചതൊക്കെ. കേട്ടു ഇവിടൊരാള് എന്താ അപ്പോ കഴിക്കാൻ രാവിലത്തേക്ക.....
ആ അപ്പോ പിന്നെ ഇന്നലത്തെ വെള്ളക്കക്ക കറീണ്ടായിരുന്നു
ഔ
ഉം അവടെ എന്ത ഇണ്ടാക്കി
ഇവിടെ രാവിലെ ചപ്പാത്തി ഇണ്ടാക്കി ചപ്പാത്തിം സോയ മസാല പിന്നെതാ ഉച്ചക്കല്ത്തക്ക് ഉമ്മ അട്ക്കളയിലാണ് ചോറായി പിന്നെ പരിപ്പിച്ചാറ് പിന്നെ എന്താണ് ഉം ഇല്ല ഇല്ല പോയിട്ടില്ല
ആ
കുട്ടിക്ക് കയിക്കാൻ കൊടുത്താ
ഓ കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു കുട്ടിക്കൊക്കെ കഴിക്കാൻ കൊടുത്തു വേറൊരു കോള് വന്നതെ
ഓ
ഹെലോ ഹെലോ ആരാണ് സംസാരിക്കുന്നത് പറയ് ആര സംസാരിക്കണ്
പാച്ചു
പാച്ചുവാണ് സംസാരിക്കണത് എന്താ നാരങ്ങ മുട്ടായി കഴിച്ചിട്ടിരിക്ക്യണ്
ഉം
ഉം
ഉം
നാരങ്ങ മുട്ടായി കഴിച്ചോണ്ടിരിക്കണ്
ആ
ആഹ് ആഹ്
വേറെ പണികളൊക്കെ കയിഞ്ഞാ നല്ല വിശേഷങ്ങള് പോണു
ഇക്കെയോ വിളിച്ചാ
രാവിലെ വിളിച്ചു കടക്ക് പോവാൻ അയിന് പനിയാണ് പറയും വേറള്ളോര് സംസാരിക്കാൻ പറ്റില്ല
അതെന്താ വേറെള്ളോര്
അത് വേറെ ഇതിന്റെ സൗണ്ട് കേട്ടാ അവര് കട്ടെയ്യോത്തെ
അതെ ആ ഓക്കേ ഓക്കേ ഓക്കേ
ഇക്കാക്ക് പനിയാണ് പറഞ്ഞു ഇന്നിട്ട് കടയി പോയിട്ടുണ്ട് ഇന്ന് വന്നു പനിയും ജലദോഷൊക്കെ എന്നൊക്കെ പറയിണ്ട്
ഓ എന്താ ക്ലൈമറ്റ് മാറ്റൊക്കെ ആയില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാവും പ്രത്യേകിച്ച് കുട്ടികൾ ക്കന്നെ കുട്ടിനെ നോക്കിക്കോ വെറുതെ മഴയുണ്ട് അതാണ് ഇതാണ് വേണ്ട പുറത്ത് വിടേണ്ട നീ
ഉം അജുഓന്ന് വിളിക്കണ്
അയ്യ അച്ചെക്കൻ പോണില്ലടി കൊറച്ചു ദിവസായി അവന് പോണംന്നേ ഇല്ലാവേ പിന്നെ ആ ആ പറഞ്ഞ കേക്കണ്ടേ
ഇന്നാ തന്നെ പോയി
ഫുട്ബോളല്ലേ ഫ്ലക്സ് വെക്കല് ഫ്ലക്സ് വെക്കല് കട്ട്ഔട്ട് അങ്ങനെ എല്ലാം പൊടി പൊടിച്ച് നടക്കേണ് അവൻ
ഉം ഉം
വീട്ടീ വെരാ പൈസ എട്ക്കാ പോവാ വണ്ടി എട്ക്കാ പോവാ മെയ്‌നല്ലേ അവൻ വീട്ടിലിരുന്നാകൂടി രണ്ട് മൂന്നെണ്ണം വെരും അത്താക്കെത്രദിവസം ഇണ്ടാർന്നു ഇന്നില്ല
ആഹ് റോട്ടില്ഞാ അന്ന് കണ്ടു കടക്ക് പോയപ്പൊ
അഹ് ഇവിടിണ്ടാ
ആരീ അത്തയാ രാവിലെ കണ്ടു ഇപ്പ ഇപ്പ പോയിട്ടില്ല
ഓഹ്
ഉം
ഉം സമയൊക്കെ നോക്കാറുണ്ടോ നീ ഇതില്
ഓഹ് ആയിട്ടില്ല
അഞ്ചായി
ആഹ് എത്രകോളായി
എനിക്കാ ഇതുംകൂടി ഇരുവത്തിഎട്ട്
മൂന്നെണ്ണം കൂടി ഒള്ളൂല്ലേ ഇതും കൂട്ടി ആഹ് രണ്ടെണ്ണം നന്നായി വേഗം ചെയ്തോ ഇക്ക രണ്ടൂന്ന് പ്രാവശ്യായി വിളിക്കണു ഞാൻ കട്ടെയ്ത് വിട്ടു
അതാ എന്തീ വിചാരിക്ക്യോ
അത് വേറെ ഏതെങ്കിലും കോളിലായിരുന്നു പിന്നെ എന്താ ഒരു കോളെയ്യുമ്പ എങ്ങിനെയാ വിളി എട്ക്കാ അതൊന്നും കാര്യില്ല
ഉം ഇതിനെ കൊറച്ച് പറഞ്ഞാ
ഇല്ല പറഞ്ഞിട്ടൊന്നു ഇല്ല പറയണം
ആഹ് പേടിക്കാനൊന്നുല്ല നനമ്മള് വേറെ ആര് ക്കും മെസ്സേജയക്കാണ്ടിരിന്നാ മതി
അതേ
ഗേൾസന്നൊള്ളോ ബോയ്സു ഉണ്ട് പറയണു അറിയില്ല
ഞാൻ ഗ്രൂപ്പി കേറി നോക്കി ഗേൾസന്നെ കൂടുതല്
ഉം അഞ്ഞൂറ് പേരൊക്കെ ഇണ്ട്ല്ലേ
ഉം അയ്യോ എന്റെ കുട്ടി കൊട്ടിക്കളയണേ പോപ്കോണ് വാങ്ങിച്ചിട്ട് കഴിക്കാൻ കൊടുത്താ കയ്യോടെ വാങ്ങിച്ചിട്ട് പോയിട്ട് കൊട്ടിക്കളയാൻ നിക്കണു
ഉം ഉം
നല്ല ആളാണ്
അവനു വിനു പൊറത്ത്ക്കൊന്നും പോകില്ലാല്ലൊ ഇവള് ദാ അപ്പറത്തെ വീട്ടിലെ അതിനാന് അതിനാന് പർണ് വെറുതെ ഈ വെയ്ല ത്ത് നടക്ക് ‌അന്നെ
പൊർത്തേക്ക് പോവില്ലാന്നാ ഇ ചെക്കൻ കഴിഞ്ഞ ദിവസം അങ്ങനെ റോഡെത്തി അവിടെത്തിയപ്പ അ അവിടത്തൊര് ഇക്കാ എവിട്ക്കാ ഓടണത് ചോദിച്ചതും പേടിച്ചു പേടിച്ച് കരഞ്ഞ് തിരിച്ചോടി വന്നതാണ്
ഉം ഉം
ഉം അത്പോലെ ഇവടെ പൈസിന്റെ വാപ്പില്ലേ
ആഹ്
ആഹ് ആള്നേം കൊർച്ച് പേടിയാണ് ആ ഉമ്മറം വരെ ആദ്യൊക്കെ പോകും ഇത്ര ദിവസം അവരിണ്ടായിരുന്നില്ലാ ഇന്ന് അവര്ന്നെ കണ്ടു അപ്പൊ അത് കാരണം അ അപ്പർത്ത്ക്ക് പോണില്ല
ഉ ഉം
ഇവിടെത്തന്നെ നിക്കാണ്
ഉം ഉം വേറെ ചെടികളൊക്കെ നടാറുണ്ടാ
അതാ ഉപ്പാപ്പ കൊറച്ച് വിത്ത് വാങ്ങിച്ചിട്ട് വന്നു ബ്ലോക്കിൽ പോയിട്ട് എന്തിനാ ചെടികളൊക്കെ ന ട്ടു അതില് ചീരച്ചെടിയെല്ലാം ഒരുമിച്ചായിപ്പോയി പറഞ്ഞിട്ട് നിക്കണ്ടാരുന്നു ഞാനപ്പോ വേറെ തടം കുഴിച്ചിട്ട് അതില് വെക്കിൻ എന്തിനാ വെറുതെ എന്ന് പറഞ്ഞപ്പോ ശരി പറഞ്ഞ് ത് ഉപ്പാപ്പ
ആഹ് രാവിലെ വന്നു ഉം ആഹ് വൈത്താത്താന്റെ ഊറ്റിക്കേ
ആഹ് ആഹ് രാവിലെ വന്നിട്ടുണ്ടാരുന്നു
ഉം ഇങ്ങട് വന്നില്ല ചായ കുടിക്കിന്ന് പറഞ്ഞപ്പോ വേണ്ടാ പോണൂ പറഞ്ഞിട്ട് പോയി
ചായ അവര് രാവിലെ നേർത്തെ കുടിക്കുവല്ലോ
ഉം ഉം
രാവിലെ നേർത്തെ പോയി പാല് വാങ്ങിച്ച് ചായ കുടി
ഉം ഉപ്പം മെക്കാദ്യയ്നു
അതവിടെ ഇണ്ട് അള്
ഉം
പൊറത്ത് ഓരോന്നും ചെയ്തൊണ്ടിരിക്കണു
ഉം ഉം
നമ്മൾ എന്തേലും ചെയ്യാൻ പറഞ്ഞാ സമ്മതിക്കണ്ടേ ഇവിടൊരുത്തൻ
ഉം തിരുമ്പലൊക്കെ കഴിഞ്ഞാ ഇല്ലാലെ
വെള്ളോല്ലാ
ആഹ് വെള്ളം വന്നിട്ടില്ല വെള്ളം വിടാൻ ആളില്ല്യാ എന്നൊക്കെ പറയും
അതാ മോട്ടർ പൊകഞ്ഞു പറയണ്ടായിരുന്നു ശരിയായാ മോട്ടർ പൊകഞ്ഞു പറയണ്ടായിരുന്നു
അത് ശരിയായിട്ടല്ലേ മിനിഞ്ഞാന്ന് വെള്ളം വന്ന്
അതെ ആഹ്
ഉം ഉം
നാളെ പോവുവാണ്
അതെന്തത്
ഒരാഴ്ച്ചയായില്ലേ
ഒരാഴ്ചയായാ ആകെ രണ്ടു ദിവസല്ലേ ആയിട്ടുള്ളു
ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വന്നതാണ്
തെന്നെ. ഇരിക്കി രണ്ടായ്ചെം കൂടി
പിന്നെ അവിടെ ഒരാളിനെ ഇരിത്തീട്ടാ വന്നിരിക്കണത്
അയിന് എന്താണ് അവള് നിന്നെക്കുറിച്ച് ചിന്തിക്കണില്ലാലോ പിന്നെ നീ എന്തിനാ ചിന്തിക്കണ്
പാവാണ് ഞാൻ എടക്ക് മെസേജ് അയക്കുമ്പോ ങ്ങ് എന്നെ വിട്ടിട്ട് പോയില്ലേ രണ്ടാളും
ആഹ് എന്തെങ്കിലും പണി ചെയ്യണം പറഞ്ഞിട്ടായിരിക്കും
അല്ല അവള് ഒറ്റക്ക് ഇരുന്നാ ഡിപ്രഷൻ അടിക്കുന്ന സാധനാണ്
ഉം ഫോണൊക്കെ ഇല്ലേ
ഇല്ല ഫോണില്ല
ഉം വേടിച്ച് കൊടുത്തിട്ടിലാ അതെന്താത് ഉം
കല്യാണം ഇപ്പ കഴിഞ്ഞതല്ലേ ഉള്ളൂ കൊറച്ച് പ്രാരാബ്ധങ്ങൾ
ഉം
അതൊക്കെ ഒന്ന് സൈഡ് ആയാ വാങ്ങിച്ച് കൊടുക്കാ വേണ്ടിട്ടാണ്
ഉം ഉം ഇപ്പളും ആ കച്ചോടം തന്നെ
ഉം അതിപ്പോ എന്ത് രാവിലെ ഒരു ഒന്നര മണി കൂറ് വൈകുനേരത്ത് ഒന്നരമണിക്കൂറ് അത്രന്നെ പോവുള്ളൂ ആള് ബാക്കി ഫുൾടൈം വീട്ടില്ണ്ടാവും
ഉം അപ്പെന്ത് ബോറടി ഭാര്യന്റെ കൂടെ ഇരിക്കാലൊ
അതെ എങ്കിലും അവര്ക്ക്
ആ പെണ്ണിന് ഒരനിയത്തി ണ്ട്ല്ലേ
ഒരനിയത്തി ഉണ്ട് അനിയനുണ്ട് ഓര് മൂന്ന് മക്കളല്ലേ ന്നാലും മൂത്ത ആ അനിയത്തിപ്പോ പ്ലസ് വൺ കഴിഞ്ഞു പ്ലസ് ടു
ഉം
അനിയൻ ചെറിയ കുട്ട്യാണ് അവൻ ആറാം ക്ലാസിൽ പഠിക്ക്ണു നല്ല സ്വഭാവാണ് ട്ടോ രണ്ടാളും നന്നായി സംസാരിക്കും വിളിക്കും കൊഴപ്പല്ല കാളും സൂപ്രാണ്
ആ ഇബള് നല്ല വണ്ണുണ്ട് ആ കുട്ടി നല്ല മെലിഞ്ഞിട്ട് ല്ലെ
ആ ആ ചെറുത് തടില്ല നല്ല നറോണ്ട് നല്ല ചന്തോംണ്ട്
ഉം കല്യാണത്തിന് കണ്ടു രണ്ട് മൂന്ന് പെൺകുട്ട്യാള് ഒരേ പോലെ ആ
അതില് നല്ല വെള്ത്ത്ട്ട് കൊർച്ച് ഡാർക്ക് ഷെയ്ഡില് ലിപ്സ്റ്റിക് ഇട്ട കുട്ടിയാണ് അനിയത്തി
ഉം ഉം
ല്ല ചന്താണ്
ശെരി ട്ടോ
ആ ശെരിടാ
ഉം